ആഹ് ലോ
ആഹ് ഉണ്ട്
ഉം ആ ഇണ്ടല്ലോ ആഹ് എന്താ വിശേഷങ്ങളൊക്കെ
സുഖം തന്നെയാണ് എന്താ നിങ്ങളെ വിശേഷം
ആണ് കുഴപ്പൊന്നുല്ല
ആ മക്കളൊക്കെ എന്ത് പറയുന്നു
മക്കളൊക്കെ എന്താ അടിപൊളിയായിട്ട് പോണ്ട് കൊഴപ്പൊന്നുംല്ല സ്കൂളൊക്കെ തൊറന്നില്ലേ അതിന്റെ ക്ക്‌രു ഇതാണ് രണ്ടു മാസം അടിച്ചു പൊളിച്ചു
പെരുന്നാളും രണ്ടു മാസത്തിന്റെ ഉള്ളിലുള്ള
അതെ ആഹ് വെക്കേഷൻസും അതന്നെ പെരുന്നാക്ക് മക്കൾക്ക് ഇങ്ങോട്ട് ഉഷാറാവാൻ പറ്റില്ല ആഹ് പെരുന്നാക്കേ മറ്റേ ഒരു പെരുന്നാ ക്ക്‌ എക്സാമും കാര്യങ്ങളുഒക്കെ ആയിട്ട് അങ്ങനെ പോയി ഒരു പെരുന്നാക്ക്‌ സ്കൂള് തൊറ ക്ക്ണ് ഇതായിട്ട് അങ്ങനെ പോയി പിന്നെ ഞാന് വീട്ടി പോയിട്ട് മൂന്ന് ദിവസം കാരണം സ്കൂള് തുറക്കല്ലാരുന്നു
ആ
അങ്ങനെ പെട്ടെന്ന് പോന്നു
ആ മൂന്ന് ദിവസം നിന്നുല്ലേ സ്കൂള് ആ പോയിന്നു ഞാന് ഞാനും നിങ്ങളെ കൂട്ടം പറഞ്ഞമാതിരി രണ്ടു ദിവസ നിന്നത് പെരുന്നാളിന്റെ അന്ന് പോയിട്ട് ഏ മൂന്നാമത്തെ ദിവസം അതായത് മുപ്പതാംതീ വന്നു അങ്ങനെയ ചെയ്തെ അധികം ഈ പെരുന്നാക്ക്‌ നമ്മള് പോയില്ല പെരുന്നാള്ന്റെ മുന്നേ ആയിട്ട് പോയി പിന്നെ ചെറിയ പെരുന്നാക്കും പോയി ചെറിയ പെരുന്നാക്കും പോകണ്ടാന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അത് പോകാൻ പ്ലാനിട്ടതായിരുന്നു പക്ഷേ കസിൻസും എല്ലാവരുംപാടെ പ്ലാൻ ചെയ്തതാണ് പോവാന് പക്ഷേ ഈ മക്കൾക്ക് എക്സാം മുപ്പത്തൊന്നാംതീ വരെണ്ട് ഏ
പ്രശ്നം ആ
നിങ്ങളും ചെയ്യും മദ്രസ് കുറച്ച് മുൻപ് തുറക്കും ചെയ് അപ്പോ ആ ഒരു പ്രശ്നം കാ കാരണം പോണില്ലാന്ന് പറഞ്ഞതാ പിന്നെ രണ്ട് ദിവസ ത്ത് മദ്രസ് മുടങ്ങട്ടെ എന്നു കരുതി മുടങ്ങാണി മുടങ്ങട്ടേന്ന് കരുതിയാണ് പോയി നമ്മള് അന്ന് പോയത് ഉ ഊട്ടി മൈസൂര് അങ്ങനെ പോയി നല്ല അടിപൊളിയാരുന്നു കസിൻസിന്റെ കൂടെ
ആ ഉം ഉം ആ ഞങ്ങള് ഇല്ല രണ്ട് പെരുന്നാക്കായിട്ട് പോയില കാരണം എക്സാമും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് പോയില നമ്മള് ചെറിയപെരു ന്നാക്ക്‌ എന്റെ വീടിന്റെ അടുത്തുള്ളൊരു പാർക്ക് ഉണ്ട് അവിടെ പോയി മക്കൾക്ക് എല്ലാരും ഇങ്ങനെ ചിലരൊക്കെ പോയി അങ്ങനെ സ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ കാണ്അല്ലേ അപ്പൊ ഇതുപോലെ പിന്നൊരു ഇതും ഉണ്ടാവൂല അങ്ങനെ പറ സുഖായിട്ട് അവിടെ അടുത്തൊരു പാർക്കിൽ പോയി വെറുതെ ഒരു ഈവനിങ്ങ്ന് പോയി ഒരു അഞ്ച് മണിക്കൊക്കെ പോയി വൈകുന്നേര ഒരു ഏഴരക്ക ആയപ്പോ തിരിച്ചു പോരും ചെയ്തു
ആണോ ആഹ
അങ്ങ മക്കൾക്ക് കാണ അവിടെ മക്കൾക്ക് കളിക്കാനും
പിന്നെ ഒന്ന് പോയി ഏപ്രില് പിന്നെ ഒന്ന് പോയി ഇവിടെ അടുത്ത് പാർക്കക്ക് പോയി അടിപൊളിയ ആായിുന്ന മക്കൾക്കൊക്കെ ഇഷ്ടാണ് പിന്നെ നമുക്ക് ഇഷ ഇഷ്ടം കാര്യമായിട്ട് കാണാനറുള്ളത് വ്യൂ പോയിന്റ്സും ഫോട്ടോ എടുക്കാനൊക്കെയാണ് കാര്യമായിട്ട് ഇഷ്ടം പക്ഷെ മക്കൾക്ക് അങ്ങനെയല്ല മക്കളത് അവര്ക് ഒരു. ക്കാണ് വേണ്ടത് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹാപ്പിയാണ്
അതെ ആഹ മക്കൾക്കാത്ത വേണ്ടത്
അങ്ങനെ ഈ വെക്കേഷനിൽ രണ്ടു മൂന്ന് തവണ ആായിട്ട് പോയി ഇപ്പോൊ ഈ പെരുന്നാളിന്റെ മുൻപായിട്ട് ത്ത് സ്കൂൾറക്കുന്നതി്റെൊക്കെ മുൻപ് മെയ്‌ പകുതിയായിട്ട് ട്ട് പോയി
ഉം ഉ അ ശ
നമ്മള് അപ്പൊ പോയത് ഇവടക്കാൻ കോടയ്ക്കനാൽ അടിപൊളിയായിരുന്നു റിസോർട്ടില് സ്റ്റേ ആയിരുന്നു രണ്ടു ദിവസം
ക്ക കാണാനൊക്കെ ആ കൊടൈക്കനാലില് എങ്ങനെയാണ് ഇതുവരെ അവിടെ പോയിട്ടില്ല മക്കൾക്കതുപോലെ പോണം എന്നൊക്കെ പറഞ്ഞ
ആ അടിപൊളിയാണ് ആ നല്ല അവിടെ ഗുനാക്യാവ് ഉണ്ട് ആ അടിപൊളിയ കാണ നല്ല പ്രു പോയിൻറ്സ് ഉണ്ട് നമുക്ക് പിക്ക് എടുക്കാനും സ്റ്റേ ചെയ്യാനൊക്കെ ഒക്കെയാണ് പോകണെങ്കിൽ അടിപൊളിയാണ് ഒരു അടിപൊളി സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം നല്ല തണുപ്പും ക്കെ ആയിട്ട് എല്ലര അന്തരീക്ഷം നമുക്ക പേഴ്സണലി ഇഷ്ടപ്പെടും അങ്ങനെ
ആഹ ഉ ഇനി എന്താ അങ്ങോട്ട് ആഹ മൈസൂര് പോയിട്ടുണ്ട് ഊട്ടി മൈസൂരൊക്കെനെ പോയിട്ടുണ്ടോന്ന മ്മള് മൂന്നാറിലാണ് ഈ വെക്കേഷനിൽ പോയത്
ആഹ എങ്ങനെ ഇണ്ടായിരുന്നു
അവിടൊണ് അവിടെ ഇതുപോലെ തന്നെ തമുപ്പുന്ന കാര്ങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉം കാണൻല്ലേ
ഞാനും പറഞ്ഞ മാതിരി മൂന്നാറിലോട്ട് പോയിറ്റില്ല മൂന്നാറിലോട്ട് നമ്മള് പോയിട്ടില്ല അ അവിടക്കൊന്ന് പോണംന്നുണ്ട് ഉ പിന്നെ കുറച്ച് മുൻപായിട്ട് നമ്മൾ തമിഴ്നാട് പോയിട്ടുണ്ടായിരുന്നു മധുരൈ ധനഷ്ക്കോടി ഏർവാടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു
അതെല്ലെ ആഹ അത് കൊറച്ച് ലോങ്ങ്‌ ആ അതപ്പോ നിങ്ങ എങ്ങനെ പോയത് മറ്റേ ഏ
ബസ്സിലായിരുന്നു കുറെ ഫാമിലീസ് ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ആ കൊറെ ഫാമിലീസ് ഉണ്ടായിരുന്നു ബസ്സിലാണ്ട് പോയത്
ആ ആ ശരി പിന്നെ അവിടെ പോന്നാനൊക്കെ നല്ലതുണ്ടാവല്ലോ എത്ര ദിവസം ഇപ്പ യാത്ര
നമുക്ക് വന്നത് നാല് ദിവസത്ത ആാണ് ടോട്ടല്
ആങ്ങട്ട്ങ്ങിട്ട്
അധികല്ല യാത്ര കുറച്ച് ഒരു വൺ ഡേ ആ അത്രക്കെ തന്നെയൊള്ളൂ യാത്ര വന്നേ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് രാത്രിയ പോയ അെങ്കിൽ നാളെയ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴ എത്തും അങ്ങനെ ഉള്ളരിതാ മം ധനുഷ് കോടി കാണേണ്ടരു തന്നെയാണ് ഇന്ത്യന്റെ ഏറ്റവും അറ്റത്തെ താണ് ഏഹ് ഏഹ് ഈ അറബ്യൻ സീയൊക്കെ കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷെ അവിടെ പെരുവെയിലാണ് ഈ സമയത്ത് പോയിട്ട് കാര്യല്ല ഇപ്പൊ അവിടെ എന്തൊക്കെയൊ കുറെ പണികള് നടന്നുകൊണ്ടിരിക്യന്ന് പറയുന്നേ കേക്കാം അപ്പൊ പോയിട്ട് കാര്യല്ല ആഹ്
ഇയിപ്പോ ഏതായാലും ഇപ്പൊ സ്കൂളൊക്കെ തുറന്നില്ല ഇനിയിപ്പോ ഇപ്പൊന്നും പോവല ഉണ്ടാവൂല കൊറച്ച കഴിഞ്ഞിട്ട് മക്കൾക്ക് പിന്നെ അടുത്ത ഓണ വെക്കേഷന ഒക്കെ വരുവല്ലോ
പതിനഞ്ച് കിലോമീറ്ററാണ് ശ്രീലങ്കയ്ക്കുള്ളത് എന്നാണ് പറഞ്ഞത്
ഉ
എന്തായാലും അടിപൊളിയായിരുന്നു മം പക്ഷെ അങ്ങനെ പോകുമ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ് അത്യാവശ്യം നമ്മൾ മക്കളെ കൊണ്ടൊക്കെ പോ വച്ചെങ്കില് നല്ല മുൻകരുതുകുകള് വേണം ഏ ഈ മക്കൾക്കൊരു എന്തെങ്കിലും ജലദോഷമോ പനിയോ തലവേദന എന്തെങ്കിലും ഉണ്ടായാോ നമ്മള ആകെപ്പെട്ടു ട്ടു കൊറച്ച് എക്സ്പെൻസീവ ആണ് പിന്നെ അത് അങ്ങ് ചെറിയ പൈസ കൊണ്ട് പോയി വരാൻ പറ്റ കിട്ടിയതല്ലല്ലോ
അവിടെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മക്ക്
വളരെ മോശമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല നമ്മളെ കേരള ഫുഡ് അങ്ങനെ അവിടെ കിട്ടാറ് കിട്ടില്ല നമുക്ക അവിടുത്തെ റേസും അങ്ങനെ പിടിക്കൂല നമ്മളെ റൈസല്ല സാധാ ഏ ഈ അങ്ങോട്ട് ആ റൈസല്ല അവിടെ ഒരു നീണ്ട ബസ്മതി റൈസ ആണവിടെ യൂസ് ചെയ്യുന്നത് അത് ഇഷ്ടല്ല നമുക്ക് നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് അത് കഴിക്കുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവില്ല
ഓഹ് അല്ല ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പോയിക്കഴിഞ്ഞാലും അവിടെ എവിടെയെങ്കിലുംൊക്കെ ഉണ്ടാവും കേരള പ്രദേശം അവിടത്തെെ നമ്മൾ എത്തിപ്പെെടൂലടെ ഭാഗ
ഇല്ലല്ലോ നമ്മള് അറിയുന്നൊരു നാടല്ലല്ലോ അത് പോകാണ് ആ
ഇല്ല എന്താന്ന് വെച്ചാല് നമ്മള അത്രയും ദൂരമൊക്കെ പോകുമ്പോ ഒന്നെങ്കിൽ അവിടെ ആരെങ്കിലും അറിയണോൽ വേണം ന്നാൽ പിന്നെ നമക്ക് അവരോട്ക്കെ ചോദിച്ചിട്ടു അങ്ങനെയൊക്കെ പോവാ ഈ ജോലിക്കോ അങ്ങനെയൊക്കെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ
ആ അവിടെ എന്റെപ്പന്റെൊരു കുടുംബംണ്ട് അവിടെ പക്ഷേ നമ്മള് എത്രയും ആൾക്കാാര് പോകുമ്പോൾ ഇക്കാന്റെ ഫ്രണ്ട്സിൻറെ കൂടെയാണ് പോയത് അങ്ങനെ എല്ലാരും പ്ലാൻ ൻ ഇട്ടിട്ട് കറങ്ങാനും ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഇട്ടിട്ടാണ് പോയത് അവാടിം ഇങ്ങനോരു ഫാമിലി ഉണ്ട് എൻ്റെ ഉപ്പാൻ്റെ പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ കുറേ ആളുകള് ഉള്ളത് കുറ ആളുകളന്ണ്ട് ഒരു പത്തൻപത് അറുപതാളുകളൾ അടുത്തുണ്ട് ടോട്ടലി അപ്പൊ അങ്ങനെ പോകാൻ പറ്റൂലല്ലോ എഴുതി പോയില ഉ
ഉം
എന്തൊക്കെയാങ്ങിട്ട് വേറെന്തെക്കെയാണ് വിശേഷം?
വെറുന്താ സ്കൂളൊക്കെ തുറന്നത് കാരണം ഇനിയപ്പോ പോ ഒന്ന് എടുക്കും പോവലൊന്നും നടക്കൂലാലിനി.
അതെ മുൻപ് എങ്ങോട്ടെങ്കിലും യാത്ര പോയിട്ടുണ്ടോ? മുൻപ് ഇതിന് മുൻപ് എങ്ങോ
മുൻപേന്ന് പറഞ്ഞാല് ഉം കേരളം വിട്ട് പോയിട്ട് ഇല്ല. അങ്ങനെ ആഹ് ഊട്ടി അങ്ങനെയെക്കെ പോയിട്ടൊണ്ട്. അല്ലാതൊരു മാത്രം ഞാൻ അങ്ങനെ എന്റെരു യാത്രയും നടത്തിട്ടില്ല. ഞാൻ മാത്രല്ലേ.
ആഹ്
അങ്ങ പോവണെന്നൊള്ള ആഗ്രഹങ്ങളൊക്കൊണ്ട്. പക്ഷേ.
ആഹ് പിന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്തിട്ടുണ്ടോ?
പിന്നെ അങ്ങനെയൊന്നും ഇരിപ്പില്ല. ഇല്ലില്ല. ഇല്ല.
ഞാനും ച അതൊന്നും ചെയ്തിട്ടില്ല. നല്ല ആഗ്രഹൊണ്ട് നമ്മെക്ക് മക്കെ മദീനെക്കെയെന്ന് പോകാനും. ക്കെ നല്ല ആഗ്രഹൊണ്ട് എനിക്ക് ഉം.
ഗ്രഹുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് അയിന്റെ.
ഭാഗ്യം കിട്ടണം. കൊറച്ചധികം എക്സ്പെൻസീവാണ്. അം
ആക്ക ഇല്ലില്ല. ' ഇപ്പ എങ്കിലെക്കെ അവെടെത്തിപ്പെടാൻ പറ്റോ നോക്കാം. ഉം. എന്താ വെച്ചാല് ഉം ഇനിയിപ്പ പോമ്പോ ക്ക്
ഉം യാത്രന്ന് പറയെന്നത് ഒരു മരുന്നാണെന്ന് വേണെങ്കെങ്ക് പറയാ. ഈ ടെൻഷനുകളൊക്കെള്ളയാളുകൾക്കാണെ ഹലോ
അതെ ഇങ്ങനെയെക്കെ യാത്ര ചെയ്യുന്നത് നല്ലൊരുയിതാണ്. മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. ഉം ആഹ് ഹലോ